ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
ചായൊക്കെ കുടിച്ചോ
ചായക്ക കുടിക്ക അവിടെന്തായിരുന്നു കടി
മ് സംസാരം കേൾക്കണില്ല
ഓകെ
ചായ കുടിച്ചോ
ചായൊക്കെ കുടിച്ചു അവിടെ എന്തായിരുന്നു കടി
ഇവിടെ ദോശയും ചിക്കൻ കറിയും
അവിടെ എന്ത എനിക്കറി
ഇവിടെ ഉപ്പുമാവായിരുന്നു കവർ പൊരിച്ചതും
പിന്നെ വേറെന്തൊക്കെയ വിശേഷൊക്കെ ചോറും കറിയൊക്കെ ആയോ പെരേല്
ചോറായിക്കൊണ്ടിരിക്കണ് കറി ആവണ്ട്
ഉ നിങ്ങന്നെ ഫുട് ഒക്കെ ഉണ്ടാക്കല്
അതെ
ഏ പിന്നെ വീട്ടില് എല്ലാരും ഉണ്ടേക്കോ
ആഹ അല്ലരുുണ്ട്
ഉം ഹസ്ബൻഡ് ഒക്കെ ഉണ്ടോ?
ഹസ്ബൻഡ് നാട്ടിലില്ല ഗൾഫിലാണ്.
പുറത്താ ങേ അയ്ശരി.
പുറത്ത്.
പോയിട്ട് കൊറെ ആയോ?
നാല് മാസം ആയി.
ഉം ഇനിയിപ്പം അടുത്തൊന്നും വരലുണ്ടാവില്ലാ ലീവ് കിട്ടുമ്പോ അങ്ങനെ വരിലാ.
അതായത് ജോലി കൊല്ലത്തില് രണ്ട് മാസം.
കൊല്ലത്തിലോ ഏ ആ ശരി ഏ.
ആള് നാട്ടിലാണോ.
ആഹ് ആള് നാട്ടിലന്നെ.
ഉം.
നാട്ടിലാണ് പറയ്യാ.
നാട്ടിലാണ് ഓക്കെ.
പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ.
സുഖായിട്ട് പോ പഠിക്കാൻ പോവണ്ടോ ഇപ്പൊ.
ഇല്ല പഠിക്കാനൊന്നും പോണില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞേന്റേ ശേഷംപിന്നെ അങ്ങനെ. പോയില്ല ഹസ്ബൻഡ് അയക്കൂല അപ്പൊ പിന്നെ പ്രശ്നം ആവൂ വിചാരിച്ച് പോയിട്ടില്ല.
ഓക്കേ.
ഉം എന്താ അവിടത്തൊക്കെ വിശേഷങ്ങങ്ങള് യിങ്ങള് പഠിക്കുണ്ടോ ഇപ്പോ.
ഇല്ല ഇല്ല ഇല്ല മാരിട് കഴിഞ്ഞ വന്നപ്പോ പഠിക്കാൻ പോണം ഒന്നില്ല ഇനി പോണംന്നുണ്ട്. ഇൻഷാ അള്ളാ.
ആ ഓൺലൈനൊക്കെ ആയിട്ട് എന്തേലും ഒക്കെ നോക്കി കൂടെ.
നോക്കണന്നുണ്ട്.
ഉം ഓൺലൈനിൽ പഠിക്കണേന് ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെ
ഇല്ല പഠിക്കാൻ പോണേന് ഒന്നും കുഴപ്പ ഒന്നുല്ല.
ഏഹ് നിങ്ങള് പറയണത് കേൾക്കില്ല ഒന്ന് ഉറക്കെ പറയോ.
ഈ സൗണ്ട് ഇപ്പളേ ഇപ്പോ കേൾക്ക്
ആ ഇപ്പൊ കേൾക്കണ്ട് ഓക്കേ.
ഓക്കേ.
പിന്നെ അപ്പൊ എന്താ പറഞ്ഞിനേ ഹസ് ബന്റിന് ഇഷ്ട അല്ലാന്നോ.
താല്പര്യമുണ്ട് കുട്ടിയൊന്ന് വലുതാവട്ടെ വിചാരിച്ചു.
ഏഹ് ശരി കുട്ടിയിപ്പം ചെറുതായിരിക്കൂല്ലേ.
ആഹ് അങ്കല്ലവാടി പോണ കുട്ടിയാണ്.
ഏഹ് ആ അംഗൻവാടിയിലൊക്കെ പോവാണെങ്കില് പഠിക്കാൻ പോയിക്കൂടെ കുട്ടിനെ അംഗൻ വാടിയിലാക്കിയാണ്ട് പിന്നെ പോയിക്കൂടെ. വരുമ്പോക്ക് എത്രണ പോലത്തെ ഏയ് ശരി.
അ പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് നോക്കാ വിചാരിച്ചു.
ഏയ് അയ്ശെരി അംഗൻവാടിക്കൊക്കെ പോവാൻ മടി ഉണ്ടോ ഓക്ക്.
ഇല്ലില്ലില്ല കൊഴപ്പ ഒന്നില്ലാ കളിക്കാൻ കുട്ടികള് ഉണ്ടാകുമ്പോ പിന്നെ പോയിക്കൊണ്ടിരിക്കും.
ആഹ് പിന്നെ അവിടെ എങ്ങനെ നല്ല കളിയും ചിരിയൊക്കെ. അംഗൻവാടിയില് എത്തിയാല്.
അവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് വല്യ ബുദ്ധിമുട്ടൊന്നുമില്ല വീട് കാണകയും ചെയ്യാം.
ഏ എങ്ങനെ കൊണ്ടായക്കലൊക്കെ.
ആ കുണ്ടേയ് അക്കാല് തന്നെ അല്ലെങ്കിൽ ചങ്ങായിച്ചിന്റെ ഒപ്പം പോവും.
ഉം ഏ അയ്ശെരി നിങ്ങക്ക് സ്വന്തം വണ്ടിയൊക്കെ ഉണ്ടോ?
ആഹ് വണ്ടിയുണ്ട്.
ആ അപ്പൊ സുഖല്ലേ അങ്ങനെ കൊണ്ടായ്ക്കാനൊക്കെ.
ആഹ കൊണ്ടോക്കാൻ സുഖമാണ് നീ നടക്കാൻ മാത്രുള്ള ദൂരേ ഉള്ളു
അ ശരി അവിടെ എങ്ങനെ ഇപ്പോൊ മായൊക്കെ ഉണ്ടോ
കാലാവസ്ഥ ഇപ്പൊ നോർമൽ ആണ മയംല്ല രാവിലെ ഉണ്ടായിരുന്നു
മ് അയ്‌ന് ഓരോ ടൈമില ഓരോ കാലാവസ്ഥോണ് അറിയ ചെിലപ്പം വെയിലുണ്ടാവും ചിലപ്പോം മഴ ഉണ്ടാവും ആഹ അപ്പ ഇവിടെ ഇങ്ങനെ കർമേക ഇണ്ട് മൂടിങ്ങെ നിക്കണ്ട് ചെിലപ്പം പയാ മതി അറിയില്ല ചിലപ്പോ അങ്ങനെ കാറ്റടിച്ച് അങ്ങനെടു പോയും ചെയ്യും
ആ ആ കുട്ടണ്ടാ
ആഹ കുട്ടിണ്ട് ഒരു കുട്ടിണ്ട്
ഉം ഉ
പിന്നെ മോന് ചെറുതാ ഉറങ്ങ ആഹ
ആഹ ആ
ഉം പിന്നെ പണിയൊക്കെ കഴിഞ്ഞു ഒന്നത്തെ കുണക്ക
പണിയൊക്കെ കഴിഞ്ഞു വൈകുന്നേരം പുറത്തു പോണംന്നുണ്ട്
ഏ എങ്ങട്ടാ നാട്ടിലേു പോവാനായിരിക്കൂ
നാട്ടിലന്നെ നാട്ടിലന്നെ
ശരി പിന്നെ പൊറത്തെങ്ങനെയാ പോ ഏ അവിടെ പ്രത്യേകിച്ച് അങ്ങനെൊന്നുംല്ല അങ്ങനെ പോണ അറിയാം
ഫുഡ ഒ ക ആയി ഉണ്ടാവല്ലേ
ഫുഡ് ആ ആയിക്കൊണ്ടിരിക്കണ് എല്ലാ പണിയൊന്നും കഴിഞ്ഞില്ല കുളിക്കാണ്ട് തുടക്കാണ്ട് അങ്ങനത്തെ പണികളൊക്കെ
ക്കേ
കുട്ടിന ഇങ്ങനെ ഒർക്കിയിട്ട് പണിടുക്കലല്ലാ ഞാൻ അയക്കൂല
വീട്ടിലെല്ലാരും ണ്ടെക്കുലെ
ആ വീട്ടിലിപ്പ എല്ലരുണ്ട് അമ്മായി്മല്ല അമ്മായിമ്മ പോയിത്ത് തോയിന്ന എന്തോ ആവശ്യത്തിന് പോയിന്
ഉം ഉം ഉം
്പന്റിന്റെ ജ്യേഷ്ഠന്റെ വൈഫുണ്ട്
ആ ഓക്കെ
ഉം പിന്നെ
ഉ ചിക്കൻ ത
ഉം
ഉച്ചക്ക് എന്താണ് ഫുഡ്
ഉച്ചക്ക് പ്രത്യേകിച്ച് അങ്ങനെൊന്നും ഇല്ല എന്നാലും ചെറുങ്ങാനൊക്കെ എന്തോ ചക്കക്കുരുക്കറിയോ അങ്ങനെയൊക്കെയ ആണ തോന്നണ ഞാനല്ല ഫുഡ് ഉണ്ടാക്കല് ഫുഡ് ഉണ്ടാക്കല് ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠന്റെ വൈഫ് മക്കളയിലുണ്ട് എനിക്ക് നീ തുടക്കാനും തിരുമ്പാന അങ്ങനത്തെൊക്കെ പണികൾുണ്ട് വാഷിംഗ് മെഷീനൽ ഇട്ടണ് കുറച്ച് തിരുമ്പാന ഉുള്ളത് ന ബാക്കിയുള്ള ഇണ്ട്റിയ
ആഹ് ആ് ആഹ പെട്ടെന്ന് പണി തീര
ഹസ്ബൻഡറ് പണിക്ക് പോയതാ രാവിലെ പോയിണ്
ആഹ കട്ടപണ കഴിഞ്ഞാ ഫ്രീ ആവൂലേ
ആഹ ഫ്രീ
ഉം ഉം ഉം വീട്ടിലൊക്കെ പോയണ്ടോ ആഹ
പിന്നെ അവിടെ
ആഹ
അവിടൊക്കെ എങ്ങനെ
ഇവിടെ ഉച്ചയാകുമ്പോ പന്ത്രണ്ട് മണി ആകുമ്പോത്തേന് ഫ്രീയണ് അതിന് ശേഷം പിന്നെ പൈകുന്നേരായ കുട്ടിയെ കൊണ്ടുവരാൻ പോണം
ആഹ അങ്ങനെല്ലേ
പിന്നെ ആ ഉടുത്തെല്ല ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെക്കണം
എന്നും ചായ കടിയൊക്കെ വേണ വരുുംമ്പോക്കിന
ചായ ചെറിയ എന്തെങ്കിലും കടികൾ വേണോല്ല ചോറായാലും മതി അവിടുന്ന് തയ്ച്ചു വരുന്നോണ്ട് ഉപ്പുമാള് മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പരിപാടിൽ പാല് സംഭവങ്ങൾ അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നാ ചെറിയ എന്തെ കടികള് മതിയാവും പിന്നെ രാത്രിയൊക്കെയ ഉള്ള വൈകുന്നേരം നോക്കൂ
അഹ പിന്നെ സ്പെഷ്യല ആായിട്ട് എങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിുണ്ടോ
ആ സ്പെഷ്യലായിട്ട് ഉ ഉ വെള്ളിയാഴ്ച മാത്രം പിന്നെ പറത്ത്ങ്ങനെ പോകുമ്പം ഇല്ലാതെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്ത് പോകും
ഏ ആ ശരി പിന്നെ ഇന്ന് നിങ്ങള് ഫുഡ ഒക്കെ ഇണ്ടാക്കോ ആ വീട്ടില എങ്ങനെ ഉമ്മൊക്കെ ഉണ്ടോ
ആ ഉവുണ്ട് പിന്നെ ഉ ആഹ കുടിയതരു
ഉ രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്യലേക്കു വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ
കാട്ടുണ്ട്
നാത്തവിന എങ്ങനെ കല്യാണം കഴിഞ്ഞതാണ്
ഇല്ലല്ല ഈ മാ അടുത്ത മാസ അഞ്ചാന്തി എ എരിടാ
ഉം ശരി ഏ ഇ മാസല്ലേ കല്യാണോ അപ്പം ഡ്രസ്സൊക്കെ എടുത്തോ കല്യാണത്തിന്
എടുക്കാൻ പോണം ഓരോന്നന്ന് ഇങ്ങനെ തുടങ്ങി വരുന്നു ഓരോന്ന ഇങ്ങനെ ഓർഡർ ചെയ്ത് മുല്ലപ്പൂ അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ കുറതു വന
ഉം നാട്ടിൽന്നന്ന് തന്നെ എടുക്കല അതോ മാളില് അങ്ങനെയൊക്കെ പോയിട്ട് എടുക്കലോ
നാട്ടന്ന് മുല്ല സംഭവങ്ങളൊക്കെ നാട്ടന്നടുക്കും പറ്റും ഒറ്റ മാളില് പോയിരിക്കും ഒരു ഡ്രസ്സ് എടുത്തിപ്പോ വന്നിട്ടേ ഉള്ളൂ ഉം
പിന്നെ വേറെന്തൊക്കെ
വറെൊക്കെ സുഖായിട്ട് പോണം
ഉം പിന്നെ ഓ സ്വന്തംക്കം കൂട്ടൊക്കെ ഇണ്ടാക്കും പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പ വല്ല ഇണ്ടാക്കലില്ല പിന്നെ ഓല ഹസ്ബൻറിിന്റെ ആ ജ്യേഷ്ഠന്റെ വൈഫ് ഇല്ലെങ്ക ഞാൻ ഉണ്ടാക്കും ഇല്ലെങ്കില് ഓലല്ല ഉണ്ടാക്കല്
ഉം ഉ ഉം
പിന്നെ ഒരു നല്ല അടിപൊളി ഫുഡൊക്കെ ഇണ്ടാക്കും
ആഹ് സ്പെഷ്യല് എല്ലാ ദിവസോം ഇണ്ടാവണ്ടോ അതോ വെള്ളിയാഴ്ച അങ്ങനെന്തെങ്കിലും ആണോ
പിന്നെ ചിക്കന് എടക്കൊക്കെ വാങ്ങും ഹസ്ബന്റൊന്ന് രാവിലെ കളിക്കാൻ പോകും. അപ്പൊ കളികഴിഞ്ഞ് വരുമ്പോ ചെലപ്പം കൊണ്ടരും അല്ലെങ്കി ഹസ്ബന്റിന്റെ ജ്യേഷ്ഠൻ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആഹ് അങ്ങനെ ആ അല്ല ഓ അങ്ങനെയല്ല ഓ ചരടെ കയ്യണോലും ആരിങ്ങനെ വാങ്ങും പറയാ
ആ ഒറ്റ വീട്ടിലാ അവരെല്ലാരും
ആഹ് രണ്ടാളൊരു വീട്ടിലാ. ഓര്ക്ക് വീട് പണി തൊടങ്ങീന് കഴിഞ്ഞിട്ടില്ല ഉം തറ ഇട്ടച്ചണ് ബെൽറ്റ് വാർത്തിട്ടിണ്ട്. ഇഞ്ഞ് മേലക്ക് പിന്നെ നോക്കീല്ല. പൊറത് ത്ത് വിദേശത്തൊക്കെ പോണംന്ന്ണ്ടേന്. അപ്പൊ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോ പോവാൻ കഴിയണില്ല ഇപ്പ നാട്ട്ത്തന്നെ ഉം. ആ അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടൊക്കെ ഇണ്ടായപ്പോ പോയിട്ടില്ല
ഉം സ്വന്തം വീടാവൂലെ ഇഞ്ഞി ങ്ങള് ചെറുതാവൂലേ
ആ ഞങ്ങള് ചെർതാ അപ്പൊ പിന്നെ ഇഞ്ഞി വീടെട് ക്കണം. ഓല് വീട് മാറി പോയിട്ട് പിന്നെ വേറെ വീട് ഇട്ക്കണം
പുതിക്കി പണിതോ
പുതുക്കി പണിതിട്ടില്ല. ഇനി പണി പ ആ അല്ല വീട് മൊത്തായിട്ട് പൊളിച്ചിട്ട് പിന്നെ എട്ക്കണം. ആ ആ ഓല് വീടെട്ത്ത്ട്ട് ആ വീട്ട്ക്ക് ഞങ്ങള് മാറി ട്ട് പിന്നെ വീട് പണി തൊടങ്ങാ അങ്ങനൊക്കെ പ്ലാനിങ് ണ്ട് ഇഞ്ഞി എന്താ അറീല്ല
അങ്ങനെ ഉം ഉം
തിനനുസരിച്ചൊക്കെ അങ്ങനെ ഉം ഉം ഇന്നാ അയ്ക്കോട്ടെ ട്ടോ ശെരിട്ടോ ന്നാ
ന്നാ അയ്ക്കോട്ടെ അസ്സലാമു അലൈക്കും